ആഹ് കേ ക്കാവോ
ആഹ് ഇപ്പ കേക്കാം നേരത്തെ വിളിച്ചിട്ടൊന്നും കേൾക്കത്തില്ലായിരുന്നു എനിക്കൊന്നും
ആണോ ഞാൻ കൊറെ തവണ ഹലോ ഹലോ എന്ന് ചോയിച്ചു
ഞാൻ പറയുന്നേ കേക്കാരുന്നോ
ഇല്ല
ആണോ ആഹ് നീ പറയുന്നേ എനിക്കും കേക്കത്തില്ലായിരുന്നു
ആ പക്ഷേ റേഞ്ച്ന്റെ പ്രശ്നംഒന്നുമല്ല ഞാൻ എന്നാ ഇനി അകത്തിരുന്നു കിട്ടിയില്ലെങ്കിലോന്നോർത്ത് ഇവിടെ വെളിയിൽ വന്നിരുന്നതാ
ആണോ ആഹ് എന്നാന്ന് അറിയത്തില്ലടാ എന്നാ എടുക്കുവാരുന്നു രാവ
ഞാൻ ദേ ഇവിടെ ചുമ്മാ ഇരിക്കുവാരുന്നു അപ്പൊ അതാ നിന്നെ ഒത്തിരി വിളിചില്ലല്ലോന്നോർത്ത് വിളിചേ
ഹാ ഇന്നലെ ഇതേപോലെ ഞാൻ എന്റ ഒരു ചേച്ചിയെ വിളിച്ച എപ്പഴാണേലും ഞാൻ ഹലോ ഹലോന്നോയ് ക്കുന്നത് അവിടെ കേക്കാം പക്ഷെ അവിടുന്ന് എനിക്ക് കേക്കത്തില്ല ആ അങ്ങനായിരുന്നു
മീൻവണ്ടി പോകുന്നയാണോ ഭയങ്കര സൗണ്ട് ആഹ്
അവരെല്ലാം കൂടെ താളെ ഛെ താഴെ ഞങ്ങളൊരു കുളം കുത്തിയായിരുന്നേ
ആഹ്
നേരം പിന്നെ വേറൊരു ചെറിയ കുളത്തീന്ന് ആ വെള്ളം ഈ തോട്ടത്തിലോട്ട് അടിച്ചൊണ്ടിരുന്നെ
ഓ ഓ ഓ
കഴിഞ്ഞൂസം പിന്നെ വല്യതാക്കി ഒത്തിരിയ ആഹ് കൊറച്ചായി അപ്പ മഴയൊക്കെ പെയ്ത് വെള്ളം കേറി നെറഞ്ഞ അത് കൊളം അന്നേരം പഴയ കുള ത്തീന്ന് പുതിയ കുളത്തിലോട്ട് ഇതെടുത്ത് മോട്ടർ എടുത്ത് വെക്കാൻ വേണ്ടിട്ട് അച്ഛനും ഏട്ടായിയും കൊച്ചും അമ്മയും എല്ലാം കൂടെ പോയി ഹ്ഹ്
ആണോ ആഹ് അവക്കിപ്പൊ പറമ്പീ പോകുന്നേന് പോകുന്നയിന് കൊഴപ്പൊന്നുഇല്ല
ഓ അതൊക്കെ പൊയ്ക്കോളും മിക്കപ്പോഴും അവരോ അടെ അങ്ങനെന്നൊക്കെ പോക്കാ അത് അവരെ കണ്ട് കഴിഞ്ഞാ പിന്നെ എന്റെട് ത് വരത്തില്ല ഹ് ഹ് അവരാവുമ്പോ ഇങ്ങനെ മു മുറ്റത്തൂ ടൊക്കെ കൊണ്ട് നടക്കുംരോടിയി മുറ്റത്തും വഴിയിലും അതിലീതിലൊക്കെങ കൊണ്ട് പോകും ഞാനത് ചിന്തേലും പണിയായിരിക്കാം അപ്പൊ ഞാൻ ആ കസേര കയറ്റി ബെൽറ്റ് ഇടി ഇടിട്ട് അവിടെ ഇരുത്തും അതൊട്ടും ഇഷ്ടല്ല നിലത്തൂടെ വിട്ടാ ഒരു താരിയാണെങ്കിലും പെറു വായിലിടുവേ അതുപോലെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഒരു പണി ചെയ്യുമ്പം ഒരു പത്ത് മിനിറ്റ് തീരേണ്ട ജോലി ഒരു മണിക്കൂറെടുക്കും ന്താലും തീരിയ ല്ല രണ്ടൂടെ ആകുമ്പം അപ്പൊ ഞാൻ ഈ കസേരയി കയറ്റി അങ്ങോട്ട് ഇരുത്തി ത്തിയിട്ട് എന്തെേലൊക്കെ ചെയ്യും അതുകൊണ്ട് അത് ഇഷ്ടമല്ല കസേര കാണുന്നേ കരയാൻ തോടങ്ങും
ആഹ് ഇവർക്ക് അടങ്ങിയിരിക്കേണ്ട ആ ഒരുഇത് ഒന്നും മാറിയെല്ലോ ഇപ്പൊ കെടക്കുന്ന- പ്രായാ യി
അതെ അതെ ആഹ് അന്നേരം ഞാൻ പറഞ്ഞ വെയില കൊണ്ട് പോണ്ട കണ്ടോം കൂടെല്ലേ അന്നേരം അയിനെ ഏട്ടായി ഒരു കൊടയൊക്കെ എടുത്ത സാരമില്ലെന്നും പറഞ്ഞോ ണ്ട് പോയിട്ടുണ്ട് എന്നോട് ചൊ ല്ലാം പറഞ്ഞു ഓ ഞാ ഞൻ പറഞ് ഞാൻ വരതി ല്ല ഇപ്പഴാ ഒരു മാതിരി പണിയെല്ലാം ഒന്ന് ഒതുങ്ങിയ മടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനങ്ങും വരുന്നില്ലേ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു
ആഹഹ എന്നായിരുന്നു കാപ്പിക്കക്കെ
ഇന്ന് പൊറോട്
ആഹഹ ഒന്നും ഉണ്ടാക്കിയില്ലേ ആ ഞങ്ങള് ചില ദിവസങ്ങളിൽ അവിടെ ഏ ട്ടായിന്റെ വീടിന്റെ അവിടായിരുന്നപ്പം താഴെ കടയുണ്ടാവ് അവിടു ന്ന് ഇപ്പം ഞായറാഴ്ച്ച സ് - മിക്കപ്പോഴും പൊറോ ട്ടൊക്കെ മേടി-
ആ ഇതന്നാന്ന് വെച്ച കഴിഞ്ഞാ വളംകലക്കി ഒഴിക്കാ യിരുന്നു ഇവിടെ അന്നേരംന്നാ അത്യാവശ്യം നല്ല കട്ടി അങ്ങോ നമ്മൾ അതുപോലെ നൽക്കണല്ലോ പ്പൊ ഈ ദോശഇഡി ലിഎന്നോതെന്തോന്ന് സരി യാവതില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒന്ന് -ക ോ അല്ലെങ്ക പൊറട്ടോ ലെ മേടിക്കാന്ന പറഞ്ഞാ പിന്നലെ ഇച്ചിരി പോർക്ക് വാങ്ങിച്ചായിരുന്നേ അന്നേ പിന്നെ ആ ഏട്ടായി ജോലി ചെയ്യുന്നടുത്ത് ഇ എട്ട് രൂപയുടെ പൊറോട്ട കിട്ടും ഇവിടൊക്കെ ഇരുപത് ഇരു ആയി ഒരു പൊറോട്ടകെ അതുകൊണ്ട് ആ പതിനഞ്ച് അന്ന് ആയിരുന്നല്ലോ അതിപ്പോം ഗ്യാസിന്റെ ഇതെല്ലാം കൊണ്ട് ഇരുപതായെന്നും
പി നമ്മുടെ ഇവിടെ പന്ത്രണ്ടൊക്കെ ആായിരുന്നു പന്ത്രണ്ടൊക്കെ ഉള്ളായിരുന്നു പതിനഞ്ചായിരന്ന അവിടക്കെ ഹ ഇവിടെ പന്ത്രണ്ടേ ഉള്ളായിരുന്നു കേട്ടോ
ഉം ഇരുപതായന്നും പറയുന്നു നമ്മളത് പിന്നെ അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മൾ ഈ എട്ട് രൂപയുടെ ഏട്ടായി ജോലി സ്ഥലത്തൊന്നും വരുമ്പോ വാങ്ങിച്ചോണ്ട് വരുവേ
ആ ആ ആണോ ആ അവി കയറ്റി എടുത്താതി ചൂടാക്കി ചുട്ടെടുത്ത ഒരു ഇതല്ലേ
അതായത് ആവി കറ്റിട്ട് അല്ലല്ല ആവി കറ്റിയിട്ട് ജസ്റ്റ്ന്ന് ദോശക്കല്ല ലിറ്റുള്ള ഓ ശാലോ ഫ്രൈ ആ അങ്ങനെ എടുക്കും അങ്ങനെ എടുത്ത വെച്ചാ കഴിക്കുന്നേ അന്നേര ഈ പറഞ്ഞ പോലെ നമ്മളിപ്പപ്പോ ഇവിടന്ന് മേടിച്ചാലും രണ്ടെണ്ണം തിന്നാ വയറും നിറയും ഈ എട്ട് രൂപയുടെയാണെങ്കിൽ രണ്ടണ്ണം തിന്നാ വയറും നിറയും എന്നാ പിന്നെ ലാഭം അതല്ലേ ഉം അപ്പേട്ടെ ആൾക്ക് രണ്ടെണ്ണം വെച്ച് പിന്നെ എക്സ് രണ്ടെണ്ണം അങ്ങനെ പത്തണ്ണം വാങ്ങിക്കും പത്തെണ്ണം മേടിച്ചാ എങ്ങനെ പോയാലും രണ്ടെണ്ണം മിച്ചആ കാര്യം എല്ലാവാരും രണ്ടെണ്ണം ച് തിന്നുമ്പഴത്തേക്കും വയർ നിറയും ട്ട് രുപയുടെ എന്ന് പറഞ്ഞാലും അത്യാവശ്യം വലുപ്പവും നല്ല ഇത കൊണ്ട് ചി തീരെ ചെറുതൊന്നും അല്ലേ നമുക്ക് അത് മതിയാവും എന്നായിരുന്നു അവിടെ കാപ്പിക്ക്
ഇവിടെ പുട്ടായിരുന്നു ഇന്ന് എവിടെ ഞാൻ പറഞ്ഞില്ല കൊച്ചിനെ ക്ക് അങ്ങനത്തെ അത് വലിയ താല്പര്യമില്ല പിന്നെ രാവിലെ ചോറും ഇനൊക്കെ അവോയിച്ചേ ഏ ഉം
ഇവിടെ കുഞ്ഞു അതിന്ന് കുറുക്കൊടുത്തിട്ട് കുടിക്കുന്നേല്ലായിരുന്നു രണ്ട് വാ കുടിച്ചിട്ട് പിന്നെ വാ തുറക്കുകല്ലേ നേരത്തെന്ന് വെച്ച ഞാനീ സ്പൂണൊക്കെ വെച്ച് എങ്ങനെങ്കലും ഒന്ന് കുത്തി എങ്ങനെലുംക്കെ വാ തുറപ്പിക്കാന്നു ഈ കുഞ്ഞിപ്പല് വന്നൊണ്ട് അതി ചെന്ന് ത നിക്കും തുറക്കെല്ലേ ആ ആ അതെ അതെ അതെ അതുകൊണ്ട് പിന്നെ ഞാന് കുറുക്ക അവിടെ വച്ചിട്ട് ഇച്ചിരി ചോറ് തന്നെ എടുത്തൂ കൊടുത്തു അപ്പൊ ഞങ്ങളൾ കഴിഞ്ഞ ദിസ ഇന്നലെ നാത്തൂവിന്റെ വീട്ടിൽപ്പോയ അപ്പൊ അവിടെ ഈ ശബരിമലേന്ന് കൊണ്ടുവന്നാന്നും പറഞ്ഞോണ്ട് പെങ്ങടെ ഹസ്ബൻഡ് കുറച്ച് നെയ്യ് കൊണ്ടുവന്നേ അപ്പൊ അതേ കൂട്ടി ഞങ്ങൾ ക്കും ഒരിച്ചിരി തന്നു പ്പം ആ നെയ്യ് ഒഴിച്ച് ച്ചിരി ചോറ് കൊടുത്തു എന്നിട്ടും മടിയായിരുന്നു പിന്നെ ചോറാവുമ്പോ എങ്ങനേലും ഞാനത് കുത്തിക്കയറ്റി കൊടുക്കുവേ ഈ കുറുക്കന്ന് പറയുമ്പോ സ്പൂണേലല്ലേ നമുക്ക് ആ ഒരു വശം കിട്ടത്തില്ലല്ലോ ഒരുവിധത്തി ചോറൊക്കെ അങ്ങനെ കഴിപ്പിച്ച് എല്ലാം കുളിയും കഴിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുവായിരുന്നു ഉം
അമ്മയൊക്കെ വിളിച്ചോ
ആ അമ്മ അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട് എന്ന്‌ പറഞ്ഞു അതുകൊണ്ട് അല്ലേലും ഞാൻ വൈകുന്നേരം ള്ള വിളിയേ ഉള്ളൂ അങ്ങനെ പകൽ
ആഹ് ഇവിടെ അമ്മയ്ക്ക് പണിയുണ്ട് അപ്പൊ അമ്മയും. പോയി.
ആണല്ലേ ആഹ് ഹ. ആഹ് ഇവിടത്തെ ഹസ്ബന്ഡിന്റെമ്മയ്ക്ക്. ക്കെയാണ് പണി തീർന്നു. വീട്ടിലെ അമ്മയാണെങ്കി ഞായറാഴ്ച.
ആഹ് ഇവിടെ ബാധ്യതയക്കെ ഇല്ലേ അപ്പ എല്ല ഓട ണ്ടേ അതാരിക്കും.
അതെ അതെ അതെ അതെ അത്
ഒക്ക ഉണ്ടോ
ഇല്ലില്ല അങ്ങനെയൊന്നുംല്ല ആകപ്പാട് ഒരു ബാങ്ക് ലോൺ എന്റെ കല്യാണം. ണത്തിനെടുത്ത അതും ഇനി കുറച്ചേ ഉള്ളൂ. ഒരു ലക്ഷം അത്രോളൂ. വേറൊന്നും അങ്ങനില്ല അമ്മ അങ്ങനെ സംഘത്തിലൊന്നും ഇല്ലാത്തോണ്ട് സംഘലോണൊന്നുമില്ല. മൈക്രോ ഫിനാൻസ് ഒന്നും അങ്ങനൊന്നുമില്ല. ഇല്ല.
ആഹ് ഇല്ല അത് തന്നെ ആ മൈക്രോ ഫിനാൻസിലൊക്കെ ചെന്നു ചാടിയാലെ.
ആ ഹ് ഹ് ഹ അങ്ങനൊന്നും പോവാ. ഇല്ല ഹ് ഹ് ഹ
ആഹ് ഉം
ഇതിലങ്ങു ഹാൻഡിൽ ചെയ്തമ്മ പോകന്നു ഇന്നേവ അങ്ങനെ ഒരു ഇതിലൊന്നും പോയിട്ടില്ല.
ആണ് ഉം കഴിച്ചോ നീ കാപ്പി കുടിച്ചോ.
ആ കാപ്പി കുടിച്ചു അത് കഴിഞ്ഞ് കറിയെല്ലാം വെച്ചു പുരക്കകം തുത്തു തുണി അലക്കി. അതിന്റെ ഇടയ്ക്ക് അവളുടെ പുറകേ കൂടെ പോയി അവളെളേം കുളിപ്പിക്കാനും കഴിപ്പിക്കാനൊക്കെ പോയതാ ഈ നേരയില്ലേ എല്ലാം കാര്യം ഇത്രയും പണി നടന്നള്ളൂ പക്ഷെ ഇത്രയും നേരം ഇനി തറ തുൊടയ്ക്കാനും കിടക്കുവ തുണിയെല്ലാം മടക്കാൻ കിടക്കുന്ന ഒത്തിരി പണി കടപ്പുണ്ട്.
ആണോ ഞാനും ഇവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം ചെയ്തില്ല എന്നുവെച്ചാൽ ഡി ഇപ്പോ നല്ലോണം താമസിച്ചു. തുണയാ പണീറ്റത്. ആഹ് പിന്നെ ഇനി ഇപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ലെ വേറെ സ്ഥലം വരെൊക്കെ പോണമേ അപ്പൊ പിന്നെ ഇവിടെ തന്നെ അങ്ങനെ ഉറങ്ങിയെണ്ണിറ്റു പിന്നെ പല്ലൊക്കെ തേപ്പിച്ച അവള്ക്ക് കഴിക്കാൻ കൊടുത്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോടും ഒക്കെ നടന്ന അത് അല്ലാണ്ട് പ്രത്യേകിച്ചും ചെയ്തില്ല പിന്നെ തുണി ഇന്നലെ കുറെ അലക്ക ആയിരുന്നു ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം ബാക്കിയുള്ളത് അലക്കാൻ
ആഹ ഉം. നാളെ ഇപ്പോ എപ്പോ പോവാനാ
രാവിലെ പോണം ഓർത്തിരിക്കുന്നു എങ്ങനെയാക്കും പറഞ്ഞില്ല ഇന്നിപ്പോ പണിയുണ്ടന്ന് പറഞ്ഞ വേറെ ഇരിക്കുവായിരുന്നേ ങ്ങേ ആ പുള്ളിക്കാരും വരാൻ താമസിക്കുവ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ പോണോ വണ്ടി എടുക്കണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ അപ്പുറതിരിക്കുവാ അപ്പോഴാ ഞാൻ ഓർത്തത് എണ്ണേലും ചുമ്മാ ഇരിക്കുവല്ലേ അതാ നിന്നെ വിളിച്ചത്. ഉം..... പിന്നെയെന്ന ആ ഉച്ചത്തേക്ക് ആയി അതെ ആയി ഇന്നലെ വൈകിട്ടുത്തിലെ മീൻ വന്നായിരുന്നു. അതു മേടിച്ചത് അത് കറി ഇരിപ്പുണ്ട് വറുത്തൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇന്നു മേടിച്ചില്ല ഇന്നപ്പോ ഇഷ്ടംപോലെ മീനുണ്ടോ തോന്നുന്നു. രണ്ട് മൂന്ന് വണ്ടി
ആ ഇവിടെ ഓൾറെഡി മൂന്ന് വണ്ടി പോയി നെക്സ്റ്റ് ഇപ്പോ ഒരു വണ്ടി പോയന്റെ സൗണ്ടാ നേരത്തെ കേട്ടേ
ആഹ ആ ആ നല്ല മീന് അല്ലേ ഇപ്പഴത്തെ വ
ആഹ് നല്ല ഇതാ കിട്ട അതെ അതെ
നല്ല രുചിയായിരുന്നു ആഹ സാധാരണ ഞാൻ പി ഈ ഇപ്പൊ തലേന്ന് വറത്തിട്ട് പിറ്റേന്ന് എടുക്കാ വേറൊരു ടേസ്റ്റ് ശേഷം ഈ മീന് അമ്മേ അപ്പ വറുത്ത പോലെ തന്നെ ഇരിക്കുന്നേ ഒത്തിരി ആ ഒ ഒത്തിരി മുരീച്ചില്ലേ പിറ്റേന്ന് എടുക്കുന്നോണ്ട് പക്ഷെ അത് മുരി ഇതാക്കി എടുത്തപ്പഴും നമ്മള അപ്പ വർക്ക് ഏല്ലേ അതുപോലെ തന്നെ ഇരിക്കുന്നേ ഇതായിട്ട് ഇരിപ്പുണ്ട് ഉ പിന്നെ പണ്ടത്തെ പോലെ ഇപ്പ ഞായറാഴ്ച ചന്തയ്ക്ക് പോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഞായറാഴ്ചയാണോ തിങ്കളാഴ്ച ണോ എന്നുള്ള ഒരു ഇതിൽ ആ കൊറോണ സമയത്ത് പോയതല്ലേ ചന്തന്ന്
അതെ അതെ അതെ ഒറപ്പായിട്ടും പോകുന്നുണ്ട് അത്‌ തന്നല്ലല്ല കൊറോണ കഴിഞ്ഞ് വന്നിട്ട് ആ ച - ചന്തേലൊക്കെ പോയാ പഴയ ആ ഒരു രസമില്ല
ആഹ അതെ ഇപ്പൊ ആരും അങ്ങനെ ആ ഒരുതിന ഇത് എറങ്ങിയല്ലോ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ കി - പിന്നെ പച്ചക്കറി വണ്ടികൾ ഇതിലേ വരുവല്ലോ അങ്ങനെയൊക്കെ മേടിക്കുന്നവര് പൊതുവേ
അതെ അതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച പോയി പക്ഷെ എന്നാ പറയാൻ പ്പം സാധനങ്ങളൊന്നുല്ല ആകെ രണ്ടോ മൂന്നോ തമിഴക്കാർ മാത്രം അവിടെ ഇവിടെ ഇരിക്കുന്നു ഓ പിന്നെ ഞങ്ങൾ താഴെ ആ അവിടെത്തന്നെ ആ അതെ അതെ ആഹ് ഞാൻ അമ്മ കൊണ്ടു വന്ന അപ്പത്തേക്കും വന്നാ അന്നിട്ട് പിന്നെ ഞങ്ങൾ താഴെ ഒരു സൂപ്പർ മാർക്കറ്റും പച്ചക്കറിക്കടയും അ ഈ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഇതുണ്ടേ മാർക്കറ്റ് ആ അപ്പ അവിടെ കയറി പച്ചക്കറിയും സാധന ങ്ങളും പലഹാരും എല്ലാം മേടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ് പോന്നു
ആ പഴയത് പോയി പണ്ടന്നാ അങ്ങ് താഴെ വരെ ചന്ത അതിന്റെ ഇടയ്ക്ക് മറ്റേ ചിന്തിക്കടേയും എല്ലാം ഉണ്ടല്ലോ അത് മേടിക്കാൻ തന്നെ കൂടെ പോവായിരുന്നല്ലോ ഇ അപ്പം അങ്ങനല്ലല്ലോ എല്ലാം ഉണ്ടായിരുന്നു ഉ ഒരു എണ്ണ ഒരു ബിസ്കറ്റ് കിട്ടത്തില്ലായിരുന്നോ ലവ്‌ന്റെഇത് വരുന്ന് ആ അതെ ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ മേളില് നമ്മള് പഴപോലെ ആ തുണിയുടെ ഈ മറ്റേ നമ്മള് വീട്ട് ഇടുന്ന കൂട്ട് ആ ഡ്രസ്സിന്റെയും തൊട്ട് താഴെ മറ്റേ ആഹ് ഈ ഏ എന്നാ പല ചരക്ക് സാധനങ്ങള ഒരു ചെറിയ കടയിരിപ്പു പ്പുണ്ട് പിന്നെ അങ്ങനെ പ മറ്റേക്കൂട്ട് നമ്മുക്ക് പറ്റിയ സാധനങ്ങളുള്ള കടകൊന്നുമില്ല
ഒന്നും ഇല്ല ഇല്ല ആഹ് ആ ഇടിന്നാ ഞാൻ വിളിക്ക അവര് വരുന്നുണ്ട് ആ ശരി ആ